ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖം നിനക്കൊ
ആഹ എനിക്കും കൊഴപ്പൊന്നുമില്ല
ക്ലാസ്സൊക്കെ തുടങ്ങീല്ലേ
ക്ലാസ്സൊക്കെ തുടങ്ങി ഇപ്പോ മഴയൊക്കെ കാരണം ചെറിയൊരു മഴ ഉണ്ടെങ്കിലും ക്ലാസ്സൊക്കെ ഒക്കൊയിട്ട് പോകണ്ട് ഫൈനൽ ഇയറല്ലേ കൊറച്ച്
ആ ക്ലാസ്സൊക്കെ എടുക്കാൻ തുടങ്ങിയോ എല്ലാ ശരിയായി തുടങ്ങിയാ
ശരിയാവാണെങ്കി ഇനിയും ടൈം എടുക്കുന്ന പറയുന്നു ഇപ്പൊ ഒന്ന് രണ്ടാഴ്ച അങ്ങനെ ഇപ്പൊ അറ്റൻഡൻസും മറ്റ് കാര്യങ്ങളൊക്കെ ടൈംടേബിൾളൊക്കെ കിട്ടാന് ഇനിയും ടൈം എടുക്കുന്ന പറയന്നെ ഒരു ക്ലാസ്സ് മുമ്പട്ട് സ്റ്റാർട്ട് ചെയ്തുന്നു മാത്രേള്ളൂ ഇനിയും ടൈം എടുക്കും എന്താ പറയുന്ന ഓരോ കാര്യങ്ങളൾ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വെ ആ ആ വെക്കേഷനൊക്കെ അടിപൊളിയായിട്ട് പോയി തന്റെ വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് ഒക്കെ പോയാ എവിടെലും
ആഹ ഞാന് ആറ് വർഷത്തിന് ശേഷം അമ്മടെ അവിടക്ക് പോയി ചെന്നൈക്ക്
അതെ തന്നെ അമ്മടെ വീട് അവിടെയാണോ
ആ അമ്മടെ വീട് അവിടെയാണ് അമ്മ പഠിച്ചതും വളർന്നതൊക്കെ അവിടെയാണ് കല്യാണം കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഒമ്പതാം ക്ലാസ്സിലിട്ട് ഞാന് പോയതാണ് അതിന് ശേഷം ഇപ്പോഴാണ് ഞങ്ങള് പോണത് അപ്പൊ ശരിക്കും പറഞ്ഞാ അതൊരു വല്ലാത്ത എക്സ്പിരിയൻസ് ആരുന്നു കാരണം ആന്ന് ഞാൻ ചെറുതാരുന്നല്ലോ അതുന്ന് വെച്ച്നോക്കുമ്പോ കൊറെ മാറ്റങ്ങള് അവിടെ ഇണ്ടായിരുന്നു മെയ്നായിട്ട് ബീച്ച് പൂവനാണ് ഞങ്ങള് എല്ലാരും കൂടി റെഡിയായിട്ട് പോണത് പിന്നെ അമ്മടെ ഫ്രണ്ടിന് ന്റെ ഏഹ് മോൾടെ ഒരു ഫങ്ഷൻ ഒണ്ടാരുന്നു അത് കൂടാനാണ് പോയത് ഏഹ് അങ്ങനെ ആഹ് ആ ഒരു ഫങ്ഷൻ ഒരു ദിവസേ ഇണ്ടാരുന്നെങ്കി പ്പോലും ഞങ്ങള് അഞ്ചുസം കൊറെ സ്ഥലങ്ങളക്ക പോയി അമ്മക്ക് അമ്മട ഫ്രണ്ട്‌സ് ത്ത കണ്ടല്ലോ അവര്ട വീട്ടികൂടി അങ്ങനെ കൊറെ സ്ഥലത്തൊക്കെ പോയി
ആഹ് ഈ പ്രാവശ്യത്തെ വെക്കേഷൻ നിങ്ങളൊക്ക തന്നെ മൊതലാക്കിയത് ഞാനും ഇതേ പോലെ വല്ലോന്റേം ഉം ലോങ്ങ്‌ ഒന്നും പോയിട്ടില്ല എന്റെ അമ്മവീട് എന്നൊക്കെ പറയുന്നത് ഇവിടെ അടുത്താണ് നിന്നപോലെ ചെനൈലൊന്നും അല്ലാ അതുകൊണ്ട് എപ്പോഴും പൊയ് വരാനുള്ള സൗകാര്യക്കെ ഉണ്ടാക്കും ഷേ യാ ഞങ്ങളൊന്നും അവിടെ കൊറെ പേരുണ്ടാകും അതായത് ഉമ്മാക്ക് പെങ്ങമ്മാരായിട്ട് വേറേം ആങ്ങള മാരായിട്ട് വേറെ ഓരെക്കെ കൂടണേന്ന് പറഞ്ഞാ എപ്പഴങ്കിലും ഇതേപോലെ വെക്കേഷനിലൊക്കെ ആണ് സംഭവം എനിക്ക് അടുത്താണ് പൊയ് വരവുന്നെ ഒള്ളു എല്ലാവരും കൂടാണത് ആകെ വെക്ക്കേഷനിൽ ഒക്കെ ആണ് അപ്പൊ എല്ലാവരും അവസാന എഹ് ആദ്യായിട്ട് ആദ്യായിട്ടൊന്നുവല്ല കൊറച്ച് കാലായിട്ട് കൊറെ ആയി കൂടീട്ട് ആവരൊക്കെ അപ്പൊ ഇനിക്കും ഇതേ പോലെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് അയ്രുന്നു അവര്ടെ കൂടെക്കെ കൊറച്ച് നേരം ഏഹ് സ്‌പെന്റ ചെയ്തു ആഹ് കുറച്ചു ഡേയ്‌സ് തന്നെ സ്‌പെന്റ ചെയ്തു അടിപൊളി ഒരു ആഹ് വെക്കേഷൻ തന്നെ പിന്നെ അവിടെ മാത്രം അല്ലാ ഞങ്ങള് എന്ന് പറഞ്ഞാ ചെറിയ ചെറിയ ട്രിപ്പ്‌ ഒക്കെ പോയി ഇദേപോലെ ലോങ്ങ്‌ ഒന്നും അല്ലാ ഏഹ് ഒരു നൈറ്റ്‌ ഡ്രൈവും പിന്നെ എടക്ക് കാഞ്ഞരപള്ളിക്കൊന്നും പോയി പോന്നു എങ്ങനെക്കെ ഇണ്ടാരുന്നു വേറെ തന്റെ എക്സ്പ് പിരിയൻസ്
ഏഹ് അമ്മടെ ഫാമിലില് ഏട്ടനാണ് അവിടെ ഇള്ളത് അമ്മടെ ഏട്ടനാ അവിടെ ഇള്ളെ അപ്പ ഞങ്ങള് അവിടെ സ്റ്റേ ചെയ്താരുന്നു ആഹ് ആദ്യം ഞങ്ങൾ കറക്റ്റ് ഒരു ടൈംടേബിള് പോലെണ് അവിട അഞ്ചു ദിവസം നിന്നത് പക്ഷെ അഞ്ച് ദിവസം കറക്റ്റ് എല്ലാം ആഹ് ഞങ്ങള് വിചാരിച്ച പോലെ എല്ലോടുത്തും എത്താൻ പറ്റി ആദ്യദിവസം ഏഹ് ഞങ്ങള് പിന്നെന്താച്ചാ ഇപ്പ് ഇത്രയും ദിവസം പോണതൊക്കെ ഞങ്ങള് ട്രെയിനിലായിരുന്നു ആദ്യായിട്ട് ആണ് ബസ്സില് ചെന്നൈ വരെ പോയി മറ്റേ സ്ലീപ്പർ ഉണ്ടല്ലോ ആ ബസ്സിലാണ് പോയത് ആഹ് അങ്ങനെ ആഹ് അതൊരു അനുഭവായിരുന്നു ബസ്സില് പോണത് കാരണം ട്രെയിനില് പോകുമ്പോ നമുക്ക് അത്രെ പ്രൈവസി ഇല്ലല്ലോ പക്ഷെ ബസിൽന്ന് പറയുമ്പോ നല്ല സൗകര്യണ്ട് നല്ല പ്രൈവസി ഉണ്ട് പിന്നെ അവിടെ എത്തി ആഹ് ഫ്രഷ്ഒക്കെ ആയി അതിനു ശേഷം പിന്നേം ഞങ്ള് കറക്ട് ഒരു എന്ത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്തേക്കൊക്കെ പോണം എന്ന്ള്ളത് അങ്ങനെ ആദ്യത്തെ ദിവസം ഞങ്ങള് അമ്മടെ ഏഹ് അമ്മടെ സ്ഥലംന്ന് പറഞ്ഞ കൊറച്ച് ദൂരേരുന്നു ഏട്ട അമ്മടെ ഏട്ടന്റെ സ്ഥലത്തിന്ന് കൊറച്ച് ദൂരേര്ന്ന് അപ്പ ആ സ്ഥലത്തൊക്കെ പോയി ആ അമ്മ ഏഹ് സ്കൂളില് പഠിച്ചൊണ്ടിരുന്ന സമയത്ത് പോയിരുന്ന കടകളും ഐസ്ക്രീം കടയും അങ്ങനെ ഓരോ കടയിലൊക്കെ പോയി അതിന്റെ ഇടെല് അമ്മട ഫ്രണ്ട്സിനെ കണ്ടു അങ്ങനെ സംസാരിച്ച് അവിടെ പറഞ്ഞ ഇവിടത്തെ കായ ചിപ്സ് ഇണ്ടല്ലോ അതെ അതാണ് അവിടെ മെയ് ഈനേട്ട് അവർക്ക് വേണ്ടത് കേരളത്തിന്ന് വരുന്നുന്ന് പറയുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടം പറഞ്ഞാ ആ കായ്ചികപ്സ് കൊണ്ടന്നൊണ്ണോന്നാണ് അപ്പോ അങ്ങനെ അതൊക്കെ കണ്ടു അവർക്കൊക്കെ കൊടുത്തു പിന്നെ പിറ്റേ ദിവസാരുന്നു ഈ അമ്മട ഫ്രണ്ടിന്റെ ആ മോള്ടെ ആഹ് പരിപാടി ഇണ്ടാര്ന്നത് അപ്പ അങ്ങനെ അതും നൈറ്റാര്ന്ന് നമ്മുടെ ഇവിടെക്കെ രാവിലെല്ലേ പരിപാടി ണ്ടാവുക അത് നൈറ്റ് ആയിരുന്നു അപ്പൊ രാത്രി ഫുൾഡേ ഫ്രണ്ട്സിന്റെക്കൊ അപ്പം അടിച്ചു പൊളിച്ചു
ഉം ശരിക്കും അടിച്ചു പൊളിച്ച് ല്ലേ അതേപോലെ ഞാനെന്നും ഇപ്പ പറഞ്ഞ ആ വെക്കേഷൻല് നമ്മളെ എല്ലാ വെക്കേഷനിലും അധികം അധികം വെക്കേഷനിലും പോവാറുണ്ട് ഫാമിലിയായിട്ടൊക്കെ ട്രിപ്പ് ഇപ്രാവശ്യം എന്താ നടന്നില്ല ഞങ്ങള് ഇന്റേൺഷിപ്പ് ഒക്കെ വരുന്നോണ്ട് ആദ്യത് കഴിഞ്ഞിട്ട് പിന്നെ കൊറെ ദി ഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പാ ട്രിപ്പൊന്നും നടന്നില്ല പക്ഷെ ഞങ്ങള് മാക്സിമം ആഹ് എൻജോയ് ചെയ്തിട്ടോ വി ആം അമ്മാരി ഉമ്മാടെ വീട്ടിലൊക്കെ പോയിട്ട് എല്ലാവരും ഒത്തുകൂടി ഏഹ് പിന്നെ ഞങ്ങള് ആഹ് ഓരോ കളികള്കൾച്ചും മറ്റ് സംസാരിച്ചിരിന്നും പരസ്പരം കളിയാക്കിയും കൊറേ നേരം സ്പെൻഡ് ചെയ്തു മാത്രല്ല എന്താ പറയാ ഇപ്പൊ ഞങ്ങളങ്ങനെ കസിൻസൊക്കെ ഒത്തുകൂടിയആഹ് എല്ലാവർക്കും നല്ല വൈബൊക്കാണല്ലോ അപ്പൊ അവര് ഞങ്ങള് എന്ത് ചെയ്തു പ്ലനൊന്നും ഇട്ടിര്ന്നില്ല ഒരു ഓ ഒറ്റ മൈൻഡില് ഞങ്ങള് ഏഹ് വെറുതെ പെരിന്തൽമണ്ണക്ക് കാണാൻ വേണ്ടി രാത്രി ഡ്രൈവിന് പോയി അതായത് ഞങ്ങള് മൈൻഡില് വെറുതെ ഒരു ഇറാനി ചായയും കുടിച്ച് വല്ല അവിടെ മണ്ണാർക്കാട് സ്പോട്ട് ഉണ്ടായിരുന്നു അവിടുന്ന് ഇറാനി ചായൊക്കെ കുടിച്ച് ആഹ് പെട്ടെന്ന് മടങ്ങാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ഇട്ടിര്ന്നെ അപ്പ പോയി അവിടെ പോയി ചായക്കൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് വേറൊരു ഇതായ ഒന്നുകൂടെ വെറുതെ ഒന്നുകൂടെ നൈട്രിപ്പ് ഏതാ ഞങ്ങള് അങ്ങനെ പോവാറൊന്നും ഇല്ല ഒത്തുകൂടാറൊന്നുംല്ല അപ്പൊ ഏതാലും വന്നേല്ല അപ്പൊ നൈറ്റ് ട്രിപ്പ് പോവാര്തിട്ട് പെരിന്തൽമണ്ണ വരെ പോയ് ഏഹ് പോയി അവിടെ പോയി അവിടെന്ന് വന്ന് അടിച്ച് പൊളിച്ച് പോയി ഏഹ് പിന്നെ അവിട് ഇ തെന്താ അവിൽ മിൽക്കോ എന്തൊക്കെ ട്രൈ ചെയ്തു മന്തി കഴിച്ചു അങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു അന്ന് ശരിക്ക് ഏഹ് മാമനെ ഞങ്ങള് മാമനായിട്ടാ പോയിന്ന് മാമനും ഞങ്ങളെ കസിൻസും ആയിട്ടാ പോയിന്ന് ആ മാമന് ശരി ക്കു മുതലെടുത്തിട്ടാണ് ഞങ്ങന്ന് പോയി പോയിരുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നൈറ്റ് ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാല്ലോ ഭയങ്കര ഒരു പകല് പോണേക്കാളും നമുക്കിഷ്ടം നൈറ്റ് ഡ്രൈവ് ചെയ്യാനാണ് അതെ നൈറ്റ് ട്രിപ്പ് പോകാനാണ് പിന്നെ എന്താ അങ്ങോട്ട് പോയപ്പോ ആഹ് വല്ലാണ്ട് എൻജോയ് ആയി പോയി പക്ഷെ ഇങ്ങട്ട് വരുമ്പോ ചെല ചെല പ്രോബ്ലംസ് ഒക്കെ ഇണ്ടാരുന്നു അതായത് ഏഹ് കാറിന് ചെറിയ കംപ്ലയിന്റ് പറ്റി അ അപ്പ അവിട് അവിട്ക്ക് പോകുമ്പോഴ് ഞങ്ങള് ഭയങ്കര ഏഹ് ചില്ലായിട്ട് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ ഇട്ടിട്ട് പോയി ഇങ്ങിട്ട് വരുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ ഏഹ് എന്താ പ്പോ കാറ് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് കംപ്ലൈയിന്റ് ആയതുകൊണ്ട് എന്താപ്പ കുറച്ച് അവിട്ക്ക് പോയ എല്ലാ ഉന്മേഷംന്നും ഇങ്ങിട്ട് വരുമ്പോണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയായിരുന്നു വെക്കേഷനിൽല്ലരു ട്രിപ്പ് ഏഹ് പോകാൻ പ റ്റി പിന്ന പോയത് കാഞ്ഞരപ്പുഴ പോയരുന്നു അത് വേറൊരു ദിവസാരുന്നു പകല് അതിന് ഇതേപോലെ എല്ലാവരും മറ്റുള്ളവരുംമാരും മേന്മാരൊക്കെ കൂടിട്ട് എല്ലാവരും ഒന്ന് ജസ്റ്റ് പോയി കൂടിയതല്ലേ കര്തിട്ട് വെറുതെ പോയി എന്നിട്ട് എന്താ അവ അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെന്നും ഒരു ഐസ്ക്രീമ് കഴിച്ച് അവിട്ത്തെ ഏഹ് കാഴ്ചകളൊക്കെ കണ്ട് കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മടങ്ങി വേറെ എവിടക്കൊക്കെ താങ്കൾ പോയി
ഞങ്ങൾക്ക് അവിടെ എങ്ങനെച്ചാ ഈ വണ്ടി പ്രശ്നം ണ്ടായിരുന്നില്ല അവിടെ ഊബറിന്റെ സൗകര്യം ഇണ്ടാവ്കൊണ്ട് അടുത്തെക്ക് പോവാണാണെങ്കിലും ദൂരെ പോവാണാണെങ്കിലും ഊബർ വിളിക്യാ അതും ഓട്ടോ ചാർജിനെക്കാട്ടിലും കുറവായിരുന്നു അവിടെ വെച്ച് നോക്കുമ്പോ അപ്പൊ ഫുള്ള് ഏ സി കാറൊക്കെ ഇട്ട് നല്ല ഏഹ് വൈബിലാ പോയത് അങ്ങനെ എന്റെ അമ്മക്ക് ഇങ്ങനെ വെച്ചാ അവിടെ അമ്പലങ്ങളധികാണ് അപ്പൊ എല്ലാ അമ്പലത്തേക്കും പോണംന്നാരുന്നു അപ്പൊ ഒരു ദിവസം ഫുള്ള് ഏഹ് രാവിലെ എറങ്ങില്ല വൈകുന്നേരാണ് ഈ അമ്പലം തുറക്ക അപ്പം വൈകുന്നേരം തൊട്ട് രാത്രി വരെ അമ്മടെ ആ പ്രദേശത്തുള്ള എല്ലാ അമ്പലത്തിലും ഫുള് എറങ്ങിനടക്ക ഊബറ് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു പിന്നെ അവിടന്ന് അങ്ങട്ട് അടുത്തടുത്തുള്ള അമ്പലത്തി ത്തിക്ക് നടക്ക കേറ് പ്രാർത്ഥിക്കുക ഇറങ്ങ അങ്ങനെ അമ്പലം ഡേറ്റ് ആയിരുന്നു ഒരു ദിവസം ഫുള്ള് അതിനു ശേഷം പിന്നെ ബീച്ച് പോയി അവിടെ മെയിനയിട്ട് മെറീന ബീച്ചണ് ഇവിടുത്തെ ബീച്ച് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നല്ലൊരു വ്യത്യാസം അവിട് ത്തെ ബീച്ചിലുണ്ട് കാരണം കടകൾ കുറേ ഉണ്ട് കുറേ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥ സംഭവങ്ങളുണ്ട് പിന്നെ വല്യ ബീച്ചാണ് അതായത് കുറേ ദൂരം ഇള്ള പോലെ നമുക്ക് തോന്നും അത് റോട്ടിന്ന് ബീച്ചക്ക് എത്തുമ്പ തന്നെ ആഹ് പിന്ന അവിടെ മറ്റേ കുറേ സ്മാരകങ്ങളുണ്ട് എം ജി ആറിന്റെ സ്മാരകം ഉണ്ട് ജയലളിതയുടെ സ്മാരകൊക്കെ അവിടെണ്ട് അങ്ങനെ അതൊക്കെ കാണാൻ സാധിച്ചു അവിടുത്തെ സ്മാരകക്കെന്ന് പറഞ്ഞാ പെട്ടെന്ന് ആ രാത്രിയും കൂടി പോകുമ്പോൾ ഒരു താജ്മഹാളിന്റെ എഫക്റ്റണ് ഫുള്ള് മാർബിളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി പിന്നെ മെട്രോ ട്രെയിൻ ഒക്കെ ഈ അമ്മടെ ഏട്ടന്റെ വീടിന്റെ അടുത്തുണ്ടായിരുന്നു
ശരിക്ക് ശരിക്ക് താൻ എന്നെ പറഞ്ഞ് കൊതിപ്പിക്കാ ചെയ്യുന്ന കാരണം ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അവിടെ പോവാനും അതൊക്കെ കാണാനും വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഞാന് കാരണം ഞാൻ ഇതുവരെ ചെന്നൈ കണ്ടിട്ടില്ല തന്റെ അമ്മ വീട് അവിടെ ആയോണ്ട് താന് ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ് തനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി
അതെ നമുക്ക് എന്നാ കൊറച്ച് എന്തെങ്കി പ്ലാൻ ചെയ്ത് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് നമുക്ക് ഒരു ദിവസം പോവാ ചെന്നൈക്ക് എനിക്കിപ്പോ ഒരുവിധൊക്കെ അവിടെ സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് പരിചയണ്ട് പിന്നെ നമുക്ക് അവിടെ നിക്കണെങ്കിൽ മാമ സൗകര്യങ്ങളൊക്കെ റെഡി ആക്കി തരും നമുക്ക് ഒരുസം എല്ലാം ആലോയിച്ച് എല്ലാർക്കും ഏഹ് ഒരുമിച്ച് എല്ലാം ശരിയാവുന്ന ദിവസം നമുക്ക് പോവാം
ശരി ശരി എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഒരു ദിവസം പോവാം
അതെ അത് നല്ലൊരു ആഹ് ശരി ന്നാ പിന്നെ വിളിക്കാ